ആഹ് പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷമൊക്കെ
ഞാനൊരു വിനോദയാത്രയിലാണ്.
യാത്രയിലാണോ
ആഹ് യാത്രയിലാണ്.
ആഹ് അത് ശെരി ഞങ്ങളും ഒരു വിനോദയാത്രയിലാ പോവാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുവാ.
ഞാന് എ എറണാകുളം കൊച്ചിയിലാണ്.
എറണാകുളം കൊച്ചിയിലാണോ
ആഹ് നല്ല നല്ല കെട്ടിടങ്ങള് കാണുന്നു.
വുംമ്പടി
ആഹ് തോപ്പും പടി ആഹ് ഭാഗൊക്കെ പിന്നെ ആഹ് കണ്ട് കണ്ട് കടലിക്കോടെയൊക്കെ സഞ്ചരിക്കുന്നു വള ക പ്പലി കേറി സഞ്ചരിക്കുന്നു.
ആഹ്
പിന്നെ അവിടുന്ന് ആലപ്പുഴക്ക് പോണം എന്നാണ് ആഗ്രഹം.
ആഹ് ആഹ് ആഹ്
ആലപ്പുഴ പോയി ഏഹ് അവിടെയും കപ്പലികൂടെ യാത്ര ചെയ്യണെന്നാണ് ആഗ്രഹം. കണ്ട് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങള്. എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങള്.
അതെ കൊച്ചിൽ എന്ന മറ്റേ ജൂത ജൂതന്മാരുടെ പള്ളിയുണ്ട്.
എന്തോ
ജൂതന്മാരുടെ പള്ളിയുണ്ട്.
ആഹ് ആഹ്
കണ്ടോ അതൊക്കെ
ആഹ് ആഹ് അതൊക്കെ കേറി പ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്.
ഉം
അഹ് നല്ല രീതിയിൽ പോകുന്നു.
ഉം പിന്നെ എവിടെ ഇവിടെ കൊച്ചിയിൽ കൊട്ടാരം ഉണ്ട്.
ആഹ് കൊ കൊട്ടാരത്തിലൊക്കെ കയറിയായിരുന്നു എടക്ക് എടക്ക് എല്ലാം എല്ലാം സന്ദർശിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന പോലെയുള്ള വിനോദങ്ങളില് നമ്മൾ പോകാറുണ്ട്. നമ്മൾ സംഘം വഴി ടൂർ പോകാറുണ്ട്.
ആഹ് ആഹ്
അങ്ങനെയൊക്കെയള്ള നല്ല നല്ല കാര്യങ്ങള് നമ്മള് ചെയ്യുന്നുണ്ട്.
ആണോ നേരത്തെ പോയതി ഏതാ ഇപ്പ നല്ല ടൂർ ആയിട്ടുള്ളത് ഇതിന് മുമ്പ് പോയതിൽ ഏതാ നല്ല ടൂറ് ആണെന്ന് തോന്നുന്ന സ്ഥലം ഏതാ
മുന്തിരിത്തോപ്പിൽ പോയി മുന്തിരിപ്പാടത്ത് കമ്പംമേട്ടില് മുന്തിരിപ്പാടത്ത് പോയി ഞങ്ങള്.
ആഹ്
പിന്നെ ആഹ് ഗ്ലാസ് ബ്രിഡ്ജെന്നും പറഞ്ഞൊരു സ്ഥലത്ത് പോയി അവിടെ കയറിയൊന്നുമില്ല നമുക്ക് ക്കത് അത് നിർത്തിട്ട് ക്ക്‌ വരുന്നെ എന്നാലും നമുക്ക് അകലെ നിന്നത് കാണാൻ പറ്റി പിന്നെ അഹ് ആഹ് അതിലെ ഈ നെലകൾ പണിത കൊട്ടാരങ്ങൾ പോലെ പണിത് പണിത് മുകളിലോട്ട് കയറി സ്റ്റെപ്പ് കേറി കേറി നമുക്ക് മണ്ടെ കയറി നമുക്ക് ഒത്തിരി മണ്ടെ നിൽക്കുമ്പോ ഉണ് അഹ് അതിലെ ചുറ്റുമുള്ള മരങ്ങളും എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രാമക്കൽമേട് ആഹ് രാമക്കൽമേട് അവിടെയൊക്കെ കയറിയാൽ നമുക്ക് തമിഴ്നാട് മൊത്തം കാണാൻ പറ്റും അങ്ങനെയൊക്കെയള്ള നല്ല നല്ല സ്ഥലങ്ങള്
ആഹ് ആഹ്
പിന്നെ
പിന്നെ ആലപ്പുഴക്ക് പോയിട്ട് ആലപ്പുഴക്ക് പോയിട്ട് ട്ടിൽന്ന് പിന്നെ ആലപ്പുഴേക്ക്‌ ഒക്കെ പോയിട്ട് കുമരകത്തിനൊക്കെ പോണോ കുമരകത്തിന് പോണില്ലേ
കുമരകത്ത് പോയി ബോട്ട് ബോട്ടേൽ കയറി
ഉം
എല്ലാ സ്ഥലത്തും സഞ്ചരിച്ചു
ഉം ഉം
അങ്ങനെയൊക്കെ നല്ല രീതിക്ക് പോകുന്നു
ആണോ എന്നാ തിരിച്ചു വരുന്നേ
എന്തോ
എന്നാ തിരിച്ചു വരുന്നേ
തിരിച്ച് ഒരാഴ്ച കഴിയും
ഒരാഴ്ചയോ
ഉം പിന്നെ എന്താ ബാംഗ്ലൂര് പോണം അവിടെ മൈസൂർ ഊട്ടി അതൊക്കെ കാണാൻ പോ പോകുന്നു
ആഹ്
ബാംഗ്ലൂര് പോയി അവിടെ എല്ലാം നല്ല സ്ഥലങ്ങളാണ് നല്ല ആഹ് മൈസൂരൊക്കെ നല്ല പൂന്തോട്ടവും പിന്നെ ഡ്രെസ്സുകൾക്കൊക്കെ വിലക്കുറവാണ് മൈസൂർ
ഇല്ലേ
ആഹ്
അവിടെയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഇല്ല ഇപ്പളാണ് പോകുന്നത്
ആദ്യമായിട്ടാ പോകുന്നേ വലിയ വലിയ ടൂറൊക്കെ പോകണ്ടേ ചുമ്മ നിങ്ങൾ ഇവിടെ അടുത്ത് ത്തൊക്കെയാണോ പോകുന്നത് പിന്നെ വലിയ ഇവിടെ ഗോവയ്ക്ക് പോവാം അല്ലെങ്കിൽ അങ്ങ് ഡൽഹി ക്ക്‌ പോവാം ബോംബൈക്ക് പോവാം നി കാശ്മീരിലോ അങ്ങ് ലഡാക്കിലോ ഒക്കെ പോകണം ലഡാക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്
ഉം അപ്പം അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്
നിഇപ്പം അല്ല അല്ലെങ്കിൽ പിന്നെ നമ്മുക്ക് പിന്നെ നമ്മടെ ന്നെ തായ്ലന്റോ മലേഷ്യയൊ
ആഹ് അതെ അതും പോകാൻ ആഗ്രഹംണ്ട് പോണംന്ന് ആഗ്രഹോണ്ട് അതൊക്കെ നമ്മൾ ഏഹ് അടുത്ത വർഷങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പോകുന്നതാണ്
ടൂർ പാക്കേജ് ഒക്കെ ഉണ്ട് സംഘത്തിൽ എത്ര പേജുണ്ട് പേരുണ്ട്
സംഘത്തിലൊരു അഞ്ചെട്ട് പേരുണ്ട് എല്ലാവർക്കും പോകാൻ പറ്റുന്ന സാഹചര്യംമാണോെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്
ആ ആ
എന്നാലും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽക്കൂടെ നമുക്ക് കടന്നു പോകാം നല്ല നല്ല രീതികൾ ചെറിയ ചെറിയ ചലവകൾ ഒക്കെ കണ്ടു പിടിച്ച് നമുക്ക് ചെറിയ രാജ്യങ്ങളിലും എല്ലാം പോകാൻ പറ്റും പിന്നെ ഊഞ്ഞാല് ട്രെയിൻ പോലെയുള്ള വണ്ടികൾ
ആ
അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ഈ കപ്പല് പോലെ ഇരിക്കുന്ന തോണി പോലെ ഇരിക്കുന്ന
അ ആ അതൊക്കെഈ അമ്യൂസ്മെന്റ് പാർക്കാ അമ്യൂസ്മെന്റ് പാർക്ക് അതെവിടെ പോയോ ഇവിടെ എന്താ നമ്മ വീഗ
ആ അവിടെക്കെ പോയിട്ടണ്ട അവിടെയൊക്കൊക്ക അതിലൊക്കെ കയറി നല്ല ഇതാണ്.
ആഹ ആഹ ആഹ
നല്ല സൂപ്പറാണ്.
ആഹ അ ശരി
പിന്നെ ആകാശ കുഊഞ്ഞാലേ കയറിയിട്ടുണ്ട്
ആഹ ആഹ
പിന്നെ നമ്മുടെ നാട്ടില് എ കിട്ട് ടൂറിസ്റ്റ് മേഖലയാണ് അപ്പൊ ആ ടൂറിസ്റ്റ് മേഖലയില് ഇഷ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അതും കാണാൻ പോകുന്നുണ്ട് നമ്മുടെ മ നാട്ടില് കാല്പര്യവും കൊണ്ടാണ് അവിടെ ടൂറിസ്റ്റ് മേഖലയാണ്. അവിടെ ഡാമിലെ വെള്ളം കാണാം നല്ല
അല്ല ഒരാഴ്ചത്തേക്കൊക്കെ ഈ ടൂറൊക്കെ പോയാൽ എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ?
വീട്ടില ആ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ
ആ
അങ്ങനെയൊക്കെ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു.
പ്രമ ഒക്കെ കഴിക്കണ്ട ഒരാഴ് ടൂർ പോകവ ഒരാഴ്ച ഇങ്ങന ടൂറൊക്കെ പോയാണ് അവരെന്നാ ചെയ്യും?
അതൊക്കെ അതിൻന്റേതായ വഴിക്ക് നടന്നോളൂ
ആണോ അമ്മറ്റ ചിലപ്പോ ചെല്ലുമോൾ ചിലപ്പോ തവിിക്കണ എടുത്തായിരിക്കും തരുന്നത്ടൂറ ഒക്കെ കഴഞ്ഞ് ചെല്ലുമ്പോ വളരെ സന്തോഷമായിട്ട് ചെല്ലുമ്പോഴായിരിക്കും
ഉ ആ പിന്നെ ടൂറാണല്ലോ നമ്മുടെ ലക്ഷ്യൻ ടൂറാണല്ലോ? അപ്പൊ ആ ടൂറിന് അനുസരിച്ച് നമ്മൾ പോകുന്നു
ആഹ ഹാ
വിനോദയാത്രയാണല്ലോ ലക്ഷ്യം കണ്ടാക്കണ അപ്പൊ ആ വിനോദയാത്രക്ക് അനുസരിച്ച് ഒരു മാസം നമുക്കിപ്പോം എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മാസം നമ്മൾ എടു ത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ
ഉ
വീട്ടിൽന്ന് വീട്ടിൽന്ന് പിള്ളോരോ ഏ വീട്ടിൽന്ന് വീട്ടിൽന്നേ വീട്ടീന്ന് പിള്ളേരു ഒക്കെ ഉണ്ടോ അതോ?
ഇല്ല ഞാൻ ഒരറ്റക്കേ ഉള്ളൂ
ഒറ്റക്കെ ഉള്ളോ
ആഹ് ഒറ്റക്ക് പോരെ ആൾ ക്കാരെ കൂട്ടണം കുറച്ചൊക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മള് ചെല്ലുന്ന സ്ഥലത്ത് ആൾക്കാര് നമ്മുടെ കൂടെ കൂടിക്കോളും അപ്പോൾ നമ്മളിങ്ങനെ ടൂറ് വന്നതാണ് ഇന്നപോലെ സ്ഥലങ്ങൾ കാണാൻ വന്നതാണ് എന്നൊക്കെ നമ്മള് പറ ഞ്ഞാമതി വേറെയൊന്നും നമുക്കില്ലല്ലോ
ആഹ്
അപ്പൊള് അതിന്റേതായ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാരും ടൂറ് പോകുന്ന ചിലരൊക്കെ ഒത്തിരി ഒറ്റക്കാണ് പോകുന്നത് അപ്പോ ആഹ് ഒ റ്റക്ക് പോകുന്നതിന്റെ ത്രില്ലും കൂട്ടത്തിൽ പോകുന്നതിന്റെ
കൂട്ടമായിട്ട് പോകുന്നതിന്റെ കുറച്ചും കൂടി നല്ലതാണ്
ആഹ് പിന്നെ കൂട്ടത്തിലുള്ളവരെയും കൂട്ടണം കുടുംബത്തിലുള്ളവരെയും കൂട്ടണം
ആഹ് അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വേണം പോവാനായിട്ട് നമ്മള് വിനോദ വിനോസഞ്ചാരത്തില് പോകുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു
നമുക്ക് കാണാൻ പറ്റുന്ന മേഖലകളെല്ലാം മൂന്നാറ് അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഒരുമിച്ച് പോകുന്നുണ്ട് എല്ലാടത്തും നമ്മളും
ആഹ് ആഹ് ഇതുവരെ പോയിട്ടുള്ളതിൽ ഏ ഇതുവരെ പോയി ട്ടുള്ളതിൽ ഏതാ ഏറ്റവും നല്ല സ്ഥലം
ഏറ്റവും നല്ല സ്ഥലം ഈശോയുടെ എടുത്തു പോകുന്നതാ
ഇതുവരെ പോയിട്ടുള്ളത് ടൂറ് പോയത് പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചേ
ടൂറ്പോയേല് ഏറ്റവും നല്ല സ്ഥലം കണ്ടത് ഒന്ന് മുന്തിരിപ്പാടം
ആഹ്
പിന്നെ ഞങ്ങള് പള്ളികളിൽ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം
അത് ടൂറാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് വേറെ അത് ആത്മീയപരമായിട്ട്
പള്ളിന്നും ടൂർ പോകുന്നുണ്ട് അപ്പം അതിലും നല്ല നല്ല കാര്യങ്ങള് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഏറ്റവും നല്ല ഈശയോട് കൂടി ഈശയോയുടെ അടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ല ടൂറ്
അതെവിടെയാ
ഈശോയോട് കൂടി സംസാരിക്കുക ഈശോയോട് കൂടി ഇരിക്കുക അതൊക്കെ നല്ലൊരു ടൂറ് ആണ് ജീവിതത്തിലെ ഏറ്റവും വേണ്ടതും ഏറ്റവും നല്ല കാര്യവും ഈശോയോട് കൂടിയുള്ളതാണ് അതും ഒരു ടൂറ് ആണ് നമുക്ക്
ആഹ് അതിപ്പൊ പോകണ്ട അത് ആഹ് ടൂർ ടൂറ് പിന്നെയാ പോകുന്നത് നമ്മള് അതിന്റെ വിസ ഒക്കെ പിന്നെകിട്ടും അനേരം നമുക്ക് ആ ടൂറൊക്കെ പിന്നെ പോവാം ഇപ്പൊ നമ്മൾ ഇവിടെ സ്ഥലത്തൊക്കെുള്ളള്ള ടൂറക്കെ അങ്ങോട്ട് ആദ്യമേ പോയി എല്ലാം കണ്ടിട്ടു വാ
ആഹ് മോളിലോട്ട് പോകുന്ന കാര്യമല്ല നമ്മള് ഏറ്റവും കൂടുതല് ഇറങ്ങുമ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം എന്നുള്ള ഒരു കാര്യമുണ്ട് ആഹ് ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്തു പോകുന്നു ഉം ഓക്കെ ഞാൻ അതാണ് പറഞ്ഞത് പിന്നെ
പിന്നെ വൈപ്പിനിലൊക്കെ പോയോ അക്കരയ്ക്ക് ഇവിടെ മെട്രോയിലൊക്കെ കേയൺറിയായിരുന്നോ മെട്രോ ട്രെയിനിലൊക്കെ കയായിരുന്നോ മെട്രോയില്ലേ
ആഹ് മെട്രോയിൽ കയറിയായിരുന്നു എറണാകുളം പോയി മെട്രോയിൽ കയറി
ന്നിട്ട്എങ്ങനുണ്ട്
നല്ല സൂപ്പറാണ്
ആ പിന്നെ മെട്രോടെ വാട്ടർ മെട്രാണ്ട്വെ വെള്ളത്തിൽക്കൂടെ പോകുന്നത്
ആ അതില് കേറില്ല അതിലിനി പോകുമ്പോ കേറാം അത് ഉടനെ തന്നെ പോയി കേറുന്നതാണ്
ഏ്
അതിലും ഉടനെ തന്നെ പോയി കേർതതാണ്
ആഹ് ആഹ് ആഹ
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല ടൂറിസ്റ്റ് മേഖല തെരെഞ്ഞടുക്ക
ആ ടൂറൊക്കെ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെക്കുന്നുണ്ടോ
ആ ഉണ്ട് ആ അതൊക്കെ നമുക്ക് ക്ക് പറ്റുന്ന പോലെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മള് ബുക്കെല്ലാം എഴുതുന്നുണ്ട് ഉം
അല്ല അങ്ങനൊക്കെച്ചാ നല്ല ഇനി പോകുന്ന സമയത്തോ അല്ലെങ്ക ആരുടെടിലൊക്കെ പറയുമ്പോഴൊക്കെ യാത്രകളെക്ക കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോഴേ
ആഹ് ആഹ
അതൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാ
ആഹ
നമ്മള് പിന്നെ കുറച്ച കാലം കഴിയുമ്പം ഇതിനൊക്കെ എടുത്ത് നോക്കുമ്പം യാത്ര വിഭവങ്ങളെ കുറിച്ചും ഉ ഓരോ സ്ഥലങ്ങിൽ ചിലപ്പോൾ നമ്മള് ഇനി പോക ഇനി ചെല്ലുമ്പോൾ ചിലപ്പോ അവിടെ അന്നത്തെ അവസ്ഥ ആയിരിക്കല്ലഅവിടെൊക്കെ ചിലപ്പം പുതുക്കിയൊക്കെ പണിത് കാണും
ഉ
നേരത്തെ നമ്മൾ പോയി കാണുന്ന പോലെ ആയിരിക്കല്ല കുറച്ച് വർഷങ്ങള് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോഴേ